ഒക്കെ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് ചായുട്ച്ചൊ
ചായകുടിച്ചു ചായകുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നാ
ആഹ് എന്ത സ്പെഷ്യല്
ചായടെ കൂടെ ഗുണ്ടായ്ര്ന്നു ബോണ്ട അറിയാം ആഹ് ഗുണ്ട് അറിയാവോ ഗുണ്ട് ആഹ് ആഹ് ഉം ആഹ് സാധനമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനവാ അത് ഉണ്ടേയ് വയറ് നെറയുകയും ചെയ്യും അതാ
ആഹ്
പരിപ്പ് വട അല്ലെ ഇഷ്ടം ചായയും പരിപ്പ് വടയും അല്ലെ എനിക്കും അതുപോലെ എനിക്ക് ഈ കട്ടിയുള്ള സാധനങ്ങളൊന്നും ഇഷ്ടവല്ല
ആഹ്
എനിക്ക് കടിച്ച മയോള്ള സാധനങ്ങൾ വേണം അതുകൊണ്ടാണ് ഞാൻ ഈ ഗുണ്ട് കഴിക്കുന്നെ
ആഹ്
ഗുണ്ട് ഉള്ളിവട
ആഹ് ഉള്ളിവട ടെസ്റ്റാ ചൂടോട് കൂടി
ചൂടോടെ വേണം
ഇങ്ങള് ഇണ്ടാക്കലോ അതാ പുറമേന്ന് വാങ്ങലോ
വെളീന്ന് വാങ്ങുന്നതാ ഞാനൊന്നും ഉണ്ടാക്കത്തില്ല ഇമ്മക്ക് അതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല
ആഹ്
പിന്നെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാൻ അറിയാവേ
ആഹ്
എല്ലാം അറിയാവോ പലഹാരൊക്കെ ഉണ്ടാക്കാൻ
ഞാൻ അങ്ങനെ ഇണ്ടാക്കലില്ല വെറുതെ കൊളാവും പിന്നെ ആ പരിപാടിക്ക് നിന്നിട്ട് കാര്യല്ലല്ലോ
ഉണ്ണിയപ്പോക്കെ ഞാൻ ഉണ്ടാക്കും കേട്ടോ പിന്നെ ഈ ബോണ്ടന്ന് പറഞ്ഞ സംഭവം ഞാൻ നേ പണ്ടൊക്കെ നേരത്തേക്കെ ഉണ്ടാക്കുവായിരുന്നു എനിക്ക് ചെലപ്പം ശരിയാവത്തില്ല അതുകൊണ്ടെയ് അത് നിർത്തി വെച്ച് പിന്നെ വറ്റല് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ചക്ക് ക്കാ ചീനി
ആഹ് ആഹ്
ആഹ് അതൊക്കെ ഞൻ ഇണ്ടാക്കും
ആഹ്
ഓണം ഒക്കെ ആവുമ്പോ അതല്ലയോ
ആഹ്
മ്മടെയൊക്കെ സ്പെഷ്യല് പിന്നെ എന്തൊക്കെയുണ്ട്
എന്താ സുഖായിട്ട് പോണു
സുഖായിട്ട് പോവുന്നു
ഉം
ഇവിടെ സുഖവായിട്ട് പോവുന്ന്
ആഹ്
ഉം ജോലിയൊക്കെ ഉണ്ടായിരുന്നോ ജോലിയൊന്നുല്ല
എന്നാ
ആഹ് എനിക്കിന്നങ്ങ് ഒരുപാട് ജോലിയായിരുന്നു തുണി കഴുകാനും
ഏഹ്
കുറെ ജോലികൾ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ് ഒന്ന് ഇരുന്നതാ
ഏഹ് അപ്പൊ കൊറേ നേരം ആവോ കയ്യണെങ്കില്
ആഹ് രാ മക്കടെ രണ്ടു പേരുടെ കഴുകണം
ആഹ്
അപ്പതെല്ലാം കഴുകി കൊറെ ജോലിയൊക്കെ കഴിഞ് ഇങ്ങനെ ഇരിക്കുന്നു
ആഹ്
പിന്നെ വേറൊരു മരണം ഒണ്ടായിരുന്നു പിന്നെ അതിന് പോയി
ഓഹ്
ഇങ്ങനെ കൊറെ കുറെ കാര്യങ്ങളൊക്കെ ഒണ്ടായിരുന്നു ബന്ധുവല്ല
ആഹ്
ആഹ് ബന്ധുവല്ല അമ്മടെ ഒരു അല്ലാതെ ഒരു ഫാമിലി ഫ്രണ്ടാ അപ്പൊ അങ്ങനെ പോയി പോയിട്ട് വന്നതാ
ആഹ്
പിന്നെ വീട്ടി ചെടികളൊക്കെ ഒണ്ടോ?
ചെടികള് കൊറച്ചൊക്കെ ഇണ്ടാക്കണ്ട്. ബോഗയ്ൻ വില്ല അത് ഒന്ന് പൂവിട്ടെ വാക്കിള്ളതൊക്കെ തൊടങ്ങണൊള്ളൂ.
അത് ശെരി ഏതൊക്കെ കളറുണ്ട്
റോസ് എളം റോസ് പർപ്പിള് മഞ്ഞ
ആഹ്
പിന്നെതാ ഏതോ ഒന്നും കൂടിണ്ട് ഒരു ഓറഞ്ചും ഉണ്ട് ഏഹ്
വെള്ള ഇല്ലേ വെള്ള
വെള്ളല്ല വെള്ള കിട്ടില്ല
കിട്ടില്ല ആഹ് ആഹ്
നിങ്ങള അടുത്ത്ണ്ടാ
ഇല്ലാ ന്ന് പറ
ഇല്ലാ
ആഹ് ഞമ്മക്ക് വീടുപണി വെക്കുന്നോണ്ട് ഇരിക്കുന്നതേ ഒള്ളൂ അതുകൊണ്ട്
ആഹ്
എനിക്കിഷ്ട്ടാവാ ട്ടോ ഉം എനിക്ക് പൂവുള്ള ചെടികളാ ഇഷ്ടം ചിലർക്ക് എലച്ചെടികളില്ലെ ഇഷ്ടം ഇലചെടികളല്ലേ ചില ആൾക്കാർക്ക് ഇഷ്ട്ടം എനിക്ക് പക്ഷേ പൂവുള്ള ചെടികളാ ഇഷ്ടം
ആഹ അപ്പ ഇനി ബോഗൻവില്ലൊക്കെ ട്രെൻഡിങ്ങിന് നിൽക്കല്ലേ
ആഹന്നാന്ന് എനിക്കും കൊറച്ച് മേടി വെക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം
ആഹ്
ഹും പിന്നെ എന്തൊക്കെയുണ്ട്?
പിന്നെന്താ അങ്ങനെ പോകുന്നു
തയ്യലും കാര്യങ്ങളും ഒക്കെ അറിയാവോ?
തയ്യല് കൊറച്ചറിയാം
കൊറച്ചറിയാം ചുരിദാ ചുരിദാറൊക്കെ തയ്ക്കാൻ അറിയാവോ?
തയ്ക്കാറിയും പക്ഷെ വെട്ടാ ധൈര്യല്ല.
ആഹ് എന്റെയും കുഴപ്പം അതാ വ
ആഹ് വെട്ടി തന്നാ ഏത് ഡ്രസും ഞാ അടിക്കും
ആഹ് കീറിയതൊക്കെ തയ്ക്കും പിന്നെ എന്തുവാ? ചുരിദാറ് ഷേയ്പ്പൊക്കെ ചെയ്യും
ആഹ്
അങ്ങനെയൊക്കെ ഒള്ള സംഭവങ്ങളേ അറിയത്തുള്ളൂ അല്ലാതെ ഇതൊന്നും അറിയത്തില്ല
ആഹ ആഹ്
വെട്ടല് അറിഞ്ഞൂടാ
പെട്ടല പെയച്ചാ പോയി
ആഹ പഠിക്കണംന്നൊക്കെ ഉണ്ട്
ആഹ
തയ്യിൽ പഠിക്കൽനല്ലതല്ലെയോ അതാകുമ്പം ചുരിദാറിന്റെ മെറ്റീരിയൽ ഒക്കെ എടുത്താൽ തന്നെയ നമുക്ക് തന്നെങ് തയ്ക്കാമല്ലേ അതാ ഇപ്പൊ എല്ലാരും അങ്ങനെല്ലയോ മെഷീൻ ഉണ്ട്
ആഹ
തയ്യലൊക്കെ പഠിച്ചു കഴിഞ്ഞാല് അവര് വേറെ തോണികളെങ്കിലും തയ്ക്കാാവല്ലോ
ആഹ
ഉം ഹ പിന്നെ എന്തൊക്കെയാ
എന്താ അങ്ങനെ പോകുന്നു
അങ്ങനെ പോകുന്നു സുഖമായിട്ട്ക്കുന്നില്ലോ
ആ ഹഏഹ
സുഖമായിട്ടിരിക്കുന്നു ഇല്ലയോ
ഓ ഹ സുഖായിട്ടിരിക്കുന്നു
ഉം ഇവിടുത്തെ വെയിലൊക്കെ മങ്ങി വരുന്നു മങ്ങി
ഇവിടെ ഒന്ന് പെയ്ത് ഇവിടെ വെര വന്നോണ്ട്ക്ക്ണ് ണ്ട് മഴ അഹ അര് കറണ്ട ഒന്ന് പോവാതിരുന്ന മതിന്
ആഹ അതാ കറണ്ട്റ് പോവൂ എന്നുള്ളതാ മാല മാനത്ത് മഴ കണ്ട ഇവിടക്കെ കറന്റ് പോകും. അതാണ് വിഷയം അല്ലാതെ കൊഴപ്പൊന്നുല്ല. ഉം പിന്നെന്തെക്കെയാ? വീട്ടിൽ പോകാറുണ്ട്. അങ്ങനെ അങ്ങ് പോകത്തില്ല. എന്തെങ്കിലൊക്കെ വി വിശേഷം ഒണ്ടെങ്കി പോവും.
ആഹ്
അല്ലാതൊന്നും പോവത്തില്ല
ഏഹ്
പോകാൻ നമ്മക്ക് സമയ ഇല്ല. ഇവിടെ ജോലിയും കാര്യങ്ങളും ഒക്കെ ഒണ്ടല്ലോ. വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ നമ്മുക്ക് പോവാ എങ്ങോട്ടൊക്കെ പോവാൻ നേരത്തെയൊക്കെ പോവായിരുന്നു. ഇപ്പ അങ്ങനെ പോക്കില്ല. വല്ലൊക്കെ വിശേഷം വരുവാന്നെ പോവും.
പിന്നെ മാങ്ങയുണ്ടായിരുന്നു. മാങ്ങ നാട്ട്മാ വുണ്ട് വെള്ളമൂവാണ്ടമാവുണ്ടായിരുന്നു. അപ്പൊ പിന്നെ വേറൊരു മാവെ ഈ മഴയാവുമ്പ പു പുഴു കയറും. പഴുക്കാൻ ഒക്കത്തില്ല. വെളഞ്ഞ് കഴിഞ്ഞാ പുഴു കേറുന്നൊരു സാധനം. പക്ഷെ അത് പഴുത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാ നല്ലതാ.
ആഹ്
ആഹ് അത് പഴപ്പിക്കാനൊക്കത്തില്ല. അന്നേരത്തേന് അതിനകത്ത് പുഴു കേറിക്കളയും. പിന്നെ വെള്ളമൂവാണ്ടമ്മാവേല മാങ്ങ ഞങ്ങള് പറച്ച് വെച്ച് പഴുപ്പിച്ച് തിന്ന്. അതും ഉണ്ടായിരുന്നു കൊറച്ച്. പിന്നെ നാട്ടുമാവ്ണ്ടായിരുന്നു കുഞ്ഞു മാങ്ങേണ്ടല്ല കടിച്ചൂറത്തി തിന്നേ ആഹ് അത് ഇഷ്ടംപോല ഒണ്ടായിരുന്നു.
ആഹ്
ആഹ്, അതൊക്കെ ഇഷ്ടം പോലെ കഴിച്ച്. അവിടക്കെണ്ടോ മാങ്ങ?
ആഹ് ഇവിടെ ചെറിയ മാങ്ങണ്ട്.
ഈ നാട്ടുമാങ്ങയാണോ?
നാട്ട്മാങ്ങ. ഇങ്ങള് പറഞ്ഞ മാങ്ങൊന്നും ഈ പരിസരത്തന്നെയില്ല.
ആഹ് ആഹ് ആഹ് അങ്ങനെ ഞങ്ങക്കും മാങ്ങക്ക് കൊഴപ്പമില്ല. പക്ഷെ പ്ലാവൊന്നുമില്ല.
ഏഹ്
ച നേരത്തെ പ്ലാവ്ണ്ടായിരുന്നു അത് വെട്ടിയതാ. പിന്നെ ഞങ്ങടെ അപ്പുറത്തൊക്കെ ചക്കയുണ്ട്. അവരൊക്കെ തരും ചക്കെ.
ആഹ്
ഇന്ന് അങ്ങനെ ഒരു ചക്ക അടത്തി പകുതി തന്ന്. അത് ഞാൻ കൊറച്ച് വേവിച്ച്
ആഹ്, പഴിപ്പിക്കാൻ വെക്കൂല്ലെ?
പകുതിയേ ഉള്ളായിരുന്നു. പകുതിക്കകത്തൂന്ന് അതീന്നും വീണ്ടും പീസാക്കി അതി അത് ഇച്ചിരി വേവിച്ചു. അതിന്റെ ഒരിച്ചിരി ഇരിപ്പൊണ്ട്. ഞാൻ വിചാരിച്ചത് നാളെ അവിയലാക്കാന്ന്.
അതൊണ്ടവിയല്ണ്ടാക്കോ?
ആഹ് ചക്കവിയല്.
എങ്ങനെ റെസിപ്പി ഒന്ന്‌ പറഞ്ഞാടി. ഇവിടെരു ചക്ക കഷ്ണുണ്ട്.
അത് ശരി ആഹ് നമ്മള് സാധാ വെക്കുന്നത് പോലെ.
ആഹ് ഉമാ മഞ്ഞപ്പൊടിയും ഉപ്പുട്ട് വേവിക്ക്
ആഹ് മഞ്ഞപ്പൊടി, ഉപ്പ്, തേങ്ങ, ആഹ് പി ജീരകം ഉം വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ ചതച്ച് ഇട്ട് കൊറച്ച് വെള്ളോം കൂടി ഒഴിച്ച് വേവിച്ച്. ആഹ് വാ വേവിച്ച് ന്ന് വെന്ത് കഴിയുമ്പോ ഒരു ശകലം വെളിച്ചെണ്ണേംകൂടി ഒഴിച്ചാ തി.
അല്ല തൈര് പാരോ?
തൈര് ഇടത്തില്ല.
ആഹ്!
തൈര്ടത്തില്ല. ഓഹ് അവിടൊക്കെ മറ്റേ അവിയലിന് തൈരിടൂ ല്യോ.? സാധാ അവിയല്. ആഹ് ഇവിടെങ്ങും ഇടത്തില്ല തൈര്.
അതിപ്പോ ങ്ങള് പറഞ്ഞ പ്പോ എന്തായിഅറേനോ ഞങ്ങളിവിടുത്തെ ചക്ക കൂട്ടാനായി.
അത് ശെരി. ഓഹ് എറ്ശ്ശേരി അഹ് എ ആന്നോ പറയ്ന്നെ. അതോ അല്ല ചക്കക്കൂട്ടാൻ. ക്കൂട്ടാന് ഞങ്ങള് ആഹ് ഞങ്ങളിവിടെ അവിയ ആഹ് ആഹ് ആഹ് അപ്പൊ ത് നീട്ടി വെക്കുവോ? ഈ കറിയായിട് ട്ട് വെക്കൊ?
എല്ലല്ലാ.
ആഹ്!
അഹ് ട്ട് ന്നാ നല്ല ടൈറ്റായിട്ടന്നെ ണ്ടാവ.
ഉണ്ടാക്കുന്നെ. ആഹ്
അത് ചോറ്ന്റെ കൂട്ടത്തിലല്ല അമ്മള് വെറുതെ പത്ത് മണിക്കൊക്കെ കഴിക്കാ വേണ്ടീട്ട്. ആഹ് അങ്ങനെ. ചോറിന്റെ കൂട്ടത്തില് പൊതുവേ ചക്ക കഴിക്കാറില്ല.
കഴിക്കാറില്ല. ആഹ് ഞങ്ങള് ച ഞങ്ങളൊക്കെ കഴിക്കും. ചക്കേം ചോറും ഉച്ചക്ക് മീൻകറിം മോരു ക്കെ ഉണ്ടെങ്കിൽ
ആഹ്!
അടിപൊളിയാണ്.
ആഹ് ഹാ
ആഹ് ഹാ ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകതയാ അത് ല്ലയോ. അതാ.
ഉം
പിന്നെ ചക്കയില്ല. ആഹ് ചക്ക ഉണ്ടൊ അവിട ല്ലിയോ.
ഇവടെ അടുത്തിന്നൊക്കെ തരും. ഞങ്ങക്കില്ല. പരിസരത്തൊക്കെ ണ്ടാകുമ്പോ ഓര് അങ്ങനെ തരും.
തരും. ഉം
ഈ മയാ യ പിന്നെ ഒന്നിനും പറ്റൂലേ.
ആഹ് ആഹ് മഴആയ പിന്നെ കൊളത്തില്ല. ആന്ന് പ്പോള് അങ്ങനെയൊക്കെയാണ്. ഉം അങ്ങനെയ യാണ്. അതാ.
അ
ഇനി അടുത്ത മഴ വരുന്നോ?
എങ്ങനെ?
അല്ല അവിടെ ഞീ അടുത്ത മഴയുണ്ടോ എന്ന് പറഞ്ഞെ
ആഹ് അടുത്ത മഴ വന്നോണ്ട്ക്ക്ണ്ട്.
ആഹ്
ഇടി വെട്ടാന്നാ മതി ആ അത്ണ്ടേ ഇവടെ നേര്ത്തെ പെയ്ത് മൂന്നരക്ക് പെയ്യലോട്ങ്ങിണ്
ആഹ് ഇവടെങ്ങും പെയ്തതുല്ല ഒരു കോള് ഉണ്ട് പെയ്യത്തില്ലന്ന് തോന്നു പഷ് കണ്ട്ട്ട് നല്ല കോളല്ല ചെറ്തായിട്ടേ ഒള്ള് മഴക്കോളേ ചെറ്തായിട്ടേ ഒള്ള്
ആഹ് ആഹ്
ഉം
ഇടി വെട്ടാന്നാ മതി
അതാ ഇടി വെട്ടാതിര്ന്നാ മതി ഇടി പേടിയാ. ഉം എനിക്ക് ഇടി പേടിയാ.
ആഹ് ന്നാ ഓക്കെട്ടോ
ന്നാ ഓക്കെ ഓക്കെ ഓക്കെ ആ ശെരി ശെരി ഉം